ആ കേക്ക്ണ്ട്
ക്കെണ്ട് വിശേഷങ്ങൾ സുഖല്ലേ
നല്ല വിശേഷം സുഖം ഞാനെ എനിക്കിഞങ്ങട്ട് വിളിക്കാൻ പറ്റൂലാന്ന് പറഞ്ഞ മുപ്പത് കോളാണ് എത്ര ഒരാൾക്ക് പറ്റാ
ആ ആ
അപ്പൊ ഇന്റത് മുപ്പത എണ്ണേനി ഇനി ശ്രദ്ധിച്ചോട്ടോ എനിക്ക് പറ്റിയൊരു അബദ്ധാണ് എന്താ ഞമ്മൾ വെറുതെ കോള് ചെയ്തക്കാണ്ടെ വെറ്തെ റിങ്ങ്യാത്കാണ്ട് താണ്ട് എടുത്താലൊക്കെ ഈ കോളിന്റെ എണ്ണം അതേ ലെവലിൽ പോകും അതൊക്കെ കൂട്ടും അങ്ങനെയാണ് എനിക്ക്‌ ആയത് അല്ലാതെ ഞാൻ അത്ര കാൾ ചെയ്തിട്ടില്ല
ആ
അത്ൊട്ടം കിട്ടുംന്നാ പറഞ്ഞ എന്താ അറിയില
ആ വേറെന്താ വിശേഷം ഫുഡ് ക ഴിച്ചോ?
ആ ഫുഡയ്ച്ചു
എന്ത് എന്താകഴിച്ചേ
ഉം സാധാ ചോ ചോറും വെള്ളരിക്ക കറിം മീൻ പൊരിച്ചതും ഉപ്പേരിം
ആ ആ
കയിച്ചില്ലേ
ഞാന് പൊറത്തുന്ന് ഒരു മന്തി ഓർഡർ ചെയ്തിണ്ടായിരുന്നു അത് കഴിച് അപ്പൊ ആ മന്തി കയിച്ചത് മുതൽ ഭയങ്കര വയറ് വേദനയാ
ആ പൊറത്തത്തെ ഫുഡ അ പറ്റാഞ്ഞിട്ടേ
അമ്മച്ചിന്നും വീട്ടിന്ന് പറയലുണ്ട് പൊറത്തത്ത ഫുഡ് നല്ലതല്ല നല്ലതല്ല പക്ഷെ ഞാന് എനിക്കത് നല്ല ടേസ്റ്റ് ഒക്കെ പൊറത്തത്ത ഫുഡൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ അപ്പ അതുകൊണ്ട് എന്നും ന്ന് തന്നെ ഓർഡർ ചെയ്യും ഇന്നിപ്പോ പണി കിട്ടി
ഉം അപ്പൊമ്മച്ചിണ്ടാക്കലില്ലേ മന്തിയൊന്നും
ഇല്ല ഉമ്മച്ചി ണ്ടാക്കും പക്ഷെ അയിനെക്കാട്ടിം ടേസ്റ്റ്
പൊറത്തത്ത് ആ അതൊണ്ടാ പൊറത്തുന്ന് ഉം
അപ്പൊ മെസി പറയല്ണ്ട് ഇങ്ങനെ ഫുഡ് പോയ്സൺ ഒക്കെ വന്നാ കുറേ കുട്ടികൾ മരിച്ചു പോന്നില്ലേ ഈ മയോണീസിലൊക്കെ പാക്ക വെഷല്ലേ അതന്നെ അതൊക്കെ ശരിയാണ് അതൊക്കെ പറഞ്ഞലണ്ട് ന്യൂസിലൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു കുട്ടിക്ക് എന്തോ പോയ്സൺ ആയിട്ട്
ആ അതന്നെയാണേ ഞമ്മള് വാങ്ങും എപ്പഴെലക്കെ ഞമ്മൾ പുറത്തു പോയി കഴി അല്ലെ പാർസല് വാങ്ങു പക്ഷെ എപ്പോളൊന്നും ഇല്ല അതേമാതിരി നമ്മൾക്ക് ശരീരത്തിന് നല്ലയല്ലല്ലോ ഹലോ നമ്മുക്ക് വള്ളക്ക് രുചിണ്ടാവും പക്ഷേ പള്ളക്ക് പറ്റൂലല്ലൊ എപ്പോളുതൊ
പിന്നെന്താ വേറെ ഉം ബിരിയാണി ഒക്കെ ഇണ്ടാക്കല്ണ്ടോ
ഉം നല്ല ബിരിയാണ്യ നേനി ന്നലെ വെള്ളി അല്ലേനു വെള്ളി
അവിടെ അവിടെ എങ്ങനെ എങ്ങനെ ബിരിയാണി എങ്ങനെ ഇണ്ടാക്കല്
ബിരിയാണി ചിക്കനാണെങ്കിൽ ചിക്കൻ പൊരിച്ചിട്ട് ഉള്ളീം തക്കാളി വാട്ട് ട്ടിട്ട് ഉം ദം ബിരിയാണിയ വെക്കല് നിങ്ങള യ്ലൊക്കെ എങ്ങനെ ഉം ഞാനെല്ലൊം ഇണ്ടാക്കും മന്തിയും ഫ്രൈവ്ഡേയ്സും ബിരിയാണി എല്ലാം ഇണ്ടാവും
ഇവടെ വീട്ടിൽ ഇണ്ടാക്കലുണ്ട് പക്ഷെ എന്നാലും എനിക്ക് പുറത്ത്ത്തെ ഫുഡ്ഡിനോട കൂടുതൽ ഇഷ്ടം ഞാനാണേല് ലോഡഡ് ഫ്രൈസും ഇതുപോലെ എന്താ ബർഗറും എല്ലാ ഓർഡർ യ്യും പൊറ്ത്തിന്ന്
ഉം
അത് നമുക്ക് വീട്ടിലുണ്ടാക്ക ക്കദെ വേഗം എളുപ്പത്തിൽ കിട്ടും പക്ഷെ അത് നല്ലതല്ല വീട്ടിത്തെ ഫുഡ് ല്ല നമ്മളെ ചോറും അതുപോലെ നമ്മളെ സാമ്പാർ പച്ചക്കറികളൊക്കെ
ഉംഞമ്മള് ഇണ്ടാക്കി കൈക്ക്ണെന് ഒക്കൂല പൊറ്ത്ത്ന്ന് വാങ്ങുമ്പോ രുചി ക്കെ ഇണ്ടാവും ക്ഷെ അത് നമ്മള്യം അറിണില എങ്ങനെക്കെ എന്തൊക്കെ ഇട്ട് ക്ക്ണുന്ന് നമ്മളാവുമ്പോ ധൈര്യാ യിട്ട് കഴിക്കാലോ
കേക്ക് ഇണ്ടാക്കലുണ്ടോ
ആഹ് കേക്ണ്ടാക്കല്ണ്ട് ഇപ്പ ഇണ്ടാക്കലില്ല ആദ്യൊക്കെ ഇണ്ടാക്കിനി
ഇങ്ങനെ ഒരു മറ്റേ സ്പോ സാധന നമ്മള കേക്കില്ലേ
ആ എല്ലാ കേക്കും ഇണ്ടാക്കിനി ക്രീമും ക്രീമ് ഉള്ളതുംല്ലാത്തൊക്കെ ഇണ്ടാക്കീനി ഓവനൊക്കെ വാണം ന്ന പിന്നെ എളുപ്പാണ്
ആഹ് അല്ലാതെ സ്പോഞ്ച് കേക്കില്ലേ മൈദംഇതൊക്കെ ഇട്ടിട്ട് അത് അതെങ്ങനെ ഇണ്ടാക്ക
മുട്ട കൂട്ടിക്കണ്ടോ? അത് മുട്ട കൂട്ടി വാനിലിം മുട്ടയും മൈദയും സൺഫ്ലവറും കൂട്ടി അടിച്ചിട്ട്
ആഹ ഉം ഉം എന്തൊക്കെയാ മൈദയും കോഴിമുട്ടയും പഞ്ചസാര വേണ്ടേ പിന്നെ സൺഫ്ലവർ ഓയിലാ
ഉം എനിക്ക് മുട്ട കൂട്ടണ ഇഷ്ടമല്ല ഞാൻ മുട്ട കൂട്ടലില്ല ബേക്കിംഗ പൗഡറും ബേക്കിങ് സോഡ കുറേച്ചടും
വാനിലാ എസൻസും വേണ്ടി വരൂല്ലേ അപ്പൊ നമ്മളീ കോഴിമു.. ട്ട ഇടുകയാണെങ്കിൽ എസെൻസ് ഒയ്ക്കുമ്പോൾ അതിൻ്റെ
ഇല്ലാന്നൊക്കെ പറയും പക്ഷെ എനക്ക് എന്താറിയ എനിക്ക് ആ ടെസ്റ്റങ്ങനെിട്ട ട്ടോ എനിക്ക് മുട്ട ഞാൻ ഞാൻ കേക്ക്ണ്ടകണിലേക്ക് മുട്ട യൂസ് ചെയ്യലില്ല. ഞാ പാലാണ് ഇതിനു പകരം കൂട്ടല്
ആ ആ
വ അല്ലെങ്കി എളം ചൂടുള്ള വെള്ളം കൂട്ടും അല്ലാതെ മുട്ട ഞാൻ കൂട്ടലില്ല ഇല്ലെ നാലഞ്ചത് ഉഷ് ഉഷാറായിട്ട് വരലുണ്ട് വല്ലോം ഉണ്ടാക്കലുണ്ടാ ദേ എപ്പലേലും ഇല്ലല്ല ഞാൻ അങ്ങനത്തെണ്ടാ അങ്ങനെണ്ടാ ഇല്ല അതിന്റെ നാത്തുണ്ടാക്കലുണ്ട് എല്ലാ ഹൈ റ്റംസും ഓള്തന്നെയാണ് ഞാന് ഇപ്പം കൊറച്ചേയായിട്ടുള്ളുണ്ടാക്കല് തൊടങ്ങിട്ട്
എങ്ങനെ മന്തി മന്തി എങ്ങനെ ഇണ്ടാക്കലപ്പൊ
മന്തി എന്താ ക്യാപ്സിക്കം മല്ലി ചപ്പ് പൊതീന പിന്നെ മാഗി ക്യൂബ് അതക്കപ്പാടെ കൂട്ടി കളറൊക്കെ കൂട്ടി മിക്സെയ്തു
അപ്പൊ നമ്മള തക്കാളീം പച്ചമൊളകും വെളുത്തുള്ളീം മല്ലിയിലൊക്കെ അരച്ചിട്ടാ ചേർക്കണ്ടേ ആഹ് ആഹ് ആഹ് അപ്പൊ മയോണൈസൊക്കെങ്ങനെയാ മയോണൈസ് എങ്ങനെണ്ടാക്ക ത്തില് അത് കെഴങ്ങ് കൊണ്ടാണോ അതോ
കേങ്ങോണ്ട് കേങ്ങു പിന്നെ മുട്ട പീങ്ങിയതുടും മുട്ട പച്ചെക്ക്ടെലില്ല.
ആ മുട്ട പച്ചക്കിടുന്നത് നല്ലതല്ല അല്ലെ
അതെ ഉം ഞാൻ പാലും കേങ്ങും പിന്നെ മുട്ട പീങ്ങിയതും കൂട്ടിട്ടൊക്കടിക്കും
ആ ആ എ അപ്പൊ റൈസ് ഏതാ ബസുമതി റൈസാ എടുക്കല് ആ ആ ക്കെണ്ടാക്കലിണ്ട് എനിക്ക് ഇവിടെ മ്മച്ചി ഉണ്ടാക്കി തരലുണ്ട് പക്ഷെ എനിക്കും മടു തൊന്നും ഇഷ്ടപ്പെടുന്നില്ല
അത നല്ലീനെ എപ്പളും പൊറത്ത്ന്ന് ഫുഡ് കഴിക്കണ്ട പണികിട്ടി പോവും
പണി കിട്ടി ഇപ്പ ചെറുതായിട്ട് വയറു വന മന്തി ഓർഡറെയ്തതായിരുന്നു
ആ വീട്ടില് ഇമ്മ മാത്രുള്ളൂ ഇപ്പേ ഇപ്പൊ പൊർത്താ
ഇപ്പ പൊറത്താണ്
ഏ ആങ്ങളെയും പൊറത്താണോ
ആ
ഏഹ്
ഇപ്പം ഞാൻ മാത്രേ ഞാനും ഉമ്മച്ചിംമാത്രം
ആ രണ്ടുട്ടിയോളാണോ ഇങ്ങള്
ഞങ്ങള് മൂന്നാളാ അനിയത്തിണ്ട് അനിയത്തിം പുറത്ത് പഠിക്യ
ഏ എവിടെണ് ഏഹ് ഓ ഓള് എന്തിന പഠിക്ക്ണ
അവൾ ഇതിന് ഡയാലിസിസ്
ആഹ് ആഹ് പിന്നെ
പിന്നെന്താ പിന്നെ ഇങ്ങനെ ഞാൻ ഓർഡർ ചെയ്താകെ പണി കിട്ടി അപ്പോ ഞാനും ഇമ്മച്ചിനോട് പറിയും ഇൻക്ക് അതുപോലത്തെ ടേസ് റ്റ്ള്ളത് വീട്ടിൽ ഇണ്ടാക്കിതന്നാ ഞാൻ വേടിക്കൂല പുറത്തുന്ന് ന്ന്
ആഹ്
ഉം
ആഇയ്യ് സ്വന്തായിട്ട് ഒന്നും കുക്ക് ചെയ്യൂല്ലേ എന്ത ഉണ്ടാക്കാനറിയാ
ഞാനില്ലേ ചിക്കൻ ബിരിയാണി ഇല്ലേ
ആ
ചിക്കൻ ബിരിയാണി ഇണ്ടാക്കും അതെ അങ്ങനെ ങ്ങനെ അവിടെ എങ്ങനെ ഉണ്ടാക് ക്ക ഞാനിവിടെ എന്താ ചിക്കനുംമ സാല എന്താ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ആ മല്ലിപ്പൊടി ഗരം മസാലൊക്കെ ചേർത്തിട്ട് മല്ലിയിലേം പൊ പൊദീനേല ഒക്കെ ചേർത്തിട്ട് അങ്ങനെക്കെ
ചിക്കൻ പൊരിച്ച്കാണ്ടും വെക്കും അൽ ല്ലാതിം വെക്കും
ഇഞ്ചിയും വെളുത്തുള്ളിയും പേ പേസ്റ്റയ്തിട്ട് ആ ഇന്നിട്ട് തൈര് ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മളെ ചിക്കൻ അയില്ഇട്ട് കൊടുത്തിട്ട് അരി വേവിച്ചിട്ട് അരി വേവിച്ചിട്ട് ബെന്ത് കഴിഞ്ഞിട്ടാണോ പിന്നെ ചെർക്കല്
ആ ആ തളപ്പ പ്പിചൂറ്റിയിട്ടുള്ള ഉമ്മടലാണ്
ആദമ്മിടൽ ചിക്കൻ മസാല ഇണ്ടാക്കിയ ആ പാത്രത്തിലെ തന്നെ നമ്മള് ഏ ചോറ് വേവിച്ചത് ഇട്ടിട്ട് അയിന്റെ മോളെ അയി ഇത് ഇട എന്താ സവാളെ മല്ലിയില പൊതിനയലൊക്കെ എന്നിട്ട് നെയ്യോക്കെഴിച്ചിട്ട്
ഉം ഉം ആ അങ്ങനെന്നെ ഇവിടെ ഉണ്ടാക്കല്
ആകെ എനിക്ക് ബിരിയാണി മാത്രമേ അറിയുള്ളൂ മന്തി മന്തി ഈസിയാണ് പക്ഷെ ഞാൻ അത് ഇതുവരെ ഇണ്ടാക്കിയില്ല
ആ മന്തി ശരിക്കും എളുപ്പം ഒണ്ടാക്കാം ബിരിയാണിന്റെ ഏറെ സാധനം വ ട പണി എളുപ്പവാണ്
ആ പിന്നെ ചോക്ലേറ്റ് കേക്ക് ഒരു വട്ട ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു
ശരിയായി എന്നിട്ട് ശരിയായ എന്നിട്ട് ചോയിക്ക ഏർ കേൾക്കണ്ട്
അതെങ്ങനെ അറിയോ്പോ ചോക്ലേറ്റിന്റെ സ്പോഞ്ച് കേക്കില്ലേ
ആ ആ ആ ഓവൻ ഉണ്ടോ ഓവൻ ഉണ്ടെങ്കിൽ എല്ലാം ഉഷാറായിട്ട് വരും
ആ ഓവൻ ഉണ്ട് അതുകൊണ്ട്ന്നെ ഉഷാറായി കേറ്റുന്നേ
ആ
ആ
പെട്ടെന്ന് ആവും ചെയ്യും ഓവനുണ്ടെങ്കിൽ
പിന്നെ എന്താ പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടാക്കല് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ടോ
ഞാന് സ്നക്ക് ഐറ്റംസ് എല്ലാം ഒണ്ടാവും ക്കലുണ്ട് ഞങ്ങിങ്ങനെ ഉണ്ടാക്കി കടകൾക്ക് കൊടുത്തീന് ഇപ്പം ഇണ്ടാക്കണില്ല ആദ്യക്കെ എല്ലാം ഉണ്ടാക്കി കൊടുത്തി
ആ
ഐറ്റംസ് ഉണ്ടാക്കും പോക്കറ്റ് ഷവർമ്മ, സമൂസ, കലേറ്റ്
പോക്കറ്റ് വർമ്മ നല്ല ടേസ്റ്റാ
ഉം
ഉന്നക്കായൊക്കെ ഒണ്ടാക്കലുണ്ടോ പഴപൊരി പഴമ്പൊരി ഒക്കെ എന്നും ഉണ്ട ഇന്നല്ലേ
ഉം അയിനൊന്നും പണില്ല
പിന്നെ യൂട്യൂബിലൊക്കെ ഇണ്ട് കാണിക്കുന്ന ചീരവ ടെ ക്കെ ഒണ്ടല്ലോ
ആ ചീര അരിഞ്ഞിട്ട് ക മൈത കൂട്ടിയാങ്ങട്ട് പൊരിച്ചേ ആ നമ്മള് ഉള്ളി ആഹ് ഉള്ളിവട ഉള്ളി
ആഹ് അതന്നെ അതന്നെ അതന്നെ പിന്നെ സാൻവിച്ച് സാൻവി ച്ച് ണ്ടാക്കാൻ ഈസിയല്ലേ ത് ബ്രെഡ് വെച്ചുണ്ടാക്കല്ലേ ബ്രെഡ് ഉള്ളി തക്കാളിയും ചീസൊക്കെ ഉണ്ടെങ്കില് അത് പാനില് ട്ടൊ ചെയ്തെടുത്താതിലേ
ആഹ് അത്ണ്ടാക്കലുണ്ട് ബ്രെഡ്‌ കൊണ്ടരുമ്പോളൊക്ക
കോൺ ഉണ്ടാക്കലുണ്ട് മുട്ടപ്പം മീൻപത്തിരി അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ട്
മീൻപത്ത് ആ അരി പത്തിരി ഇണ്ടാക്കും നമ്മള് നോമ്പിതിന് ഇണ്ടാക്കണതല്ലേ
ആഹ്
ഉം
ഈ ഒരു ദിവസം മീൻ പത്തിരി മീൻ പ്പത്തിരി ഇണ്ടാക്കലുണ്ടോ
അയെന്താ സംബവം കേട്ട ട്ട് ക്കണ് അയെങ്ങനെ
മ്മളെ നെത്തോലിയിലെ ചെറിയ മീനല്ല അതോ അല്ലെങ്കിൽ മത്തിയോ എടു ക്കാ എന്നിട്ട് നമ്മ ആഹ് സവാ വാള രണ്ടെണ്ണം എടുത്ത് ട്ട് എത്രാണോ എടുക്കുന്നെ അയിന്റെ കണക്കിനെ ത്തിട്ട് അത് ചെറുതായി അരിഞ്ഞിട്ട് അയില് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ഒക്കെ ഇടുക എന്നിട്ട് പ ച്ചമോളക് ഒരു രണ്ടോ മൂന്നോ ഇട്ക എന്നിട്ട് അതിലേക്ക് മഞ്ഞ പ്പൊടി അതുപോലെ മോളകുപ്പൊടി മല്ലിപ്പൊടി കുരുമോളക്പ്പൊടി പിന്നെ ഗരം മസാല ഒക്കെ ഇടുക എന്നിട്ട് മല്ലിയിലും കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് എന്താ പറയാ മീനില്ലേ മീന് കൊറച്ച് ഉപ്പ് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ചിട്ട് മുള്ള് കളയണം ട്ടോ മുള്ള് കളഞ്ഞിട്ട് വേവിക്കുക എന്നിട്ടൊരു ഏഹ് ചട്ടില് എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് എന്താ നമ്മള് നേരത്തെ റെഡിയ ആക്കി വെച്ച ഇതില്ലേ ഉള്ളിയും പച്ച ച്ചമോളകും ഇഞ്ചി വെള്ളുത്തുള്ളി പേസ്റ്റ് ഒക്കെ അതിലേക്ക് വഴറ്റ്ക എന്നിട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് എന്താ നമ്മളെ മീനും കൂടെ ചേർക്കാ. എന്നിട്ട് ഫെബ് പിന്നെ പത്തിരി ണ്ടാക്കണം. മീൻ പത്തിരിയാണല്ലോ എന്നിട്ട് ആഹ് എന്നിട്ട് പത്തിരി ഉണ്ടാക്കാ.
ആ എന്നിട്ട് പൊരിച്ചുവോ
ക്ക് എന്താ ഇങ്ങനെ ആവിക്ക് വേവിക്കുകയും ചെയ്യാ പൊരിക്കുകയും ചെയ്യ എങ്ങനെ വേണെലും ചെയ്യാ
ഉം എന്നാലേ ശരി ഞാന് പതിനൊന്ന് മിനിറ്റ് ആയി
ആഹ് ആഹ് ന്നാ ശെരി ആ എന്നാ ശെരി